കേൾക്കുന്നുണ്ടാ? ഏ
സൗണ്ട് ക്ലിയറാണ്. ആ പറയൂ എവിടെയായിരുന്നു വീട്ടിൽ തന്നെയാണോ?
ആഹ വീട്ടിലാണ്.
എന്താ പരിപാടി?
പരിപാടിയൊന്നുല്ല ചുമ്മാ ഇരിക്കുന്നു.
വൈകുന്നേരം ആയപ്പോ വീട്ടിലകത്തന്നെ പൊറത്തിറങ്ങി നടക്കാറുണ്ടോ?
ഇല്ല പൊറത്തന്നെ കുട്ടിയുള്ളതൊണ്ട് കുട്ടിന്റെ പിന്നാലെ
ആഹ് ആഹ് കുട്ടി മുറ്റത്തൂടെ കളിച്ചൊണ്ടിരിക്കായിരിക്കൂ അല്ലേ
ആഹ
ഞാനതുപോലെ കുട്ടികളൊക്കെ സ്‌ കൂൾട്ട് വന്നിട്ട് അവരെ യൂണിഫോമും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരു ന്നു.
ആഹ ആഹ
ഇന്ന് പിന്നെ കൂടുതലും മഴയൊന്നുല്ലല്ലോ
ആഹ് ആഹ രാവിലെ ഉണ്ടായിരുന്നു ഇപ്പില്ല
മ്മ്. ഇന്ന് പൊതുവേ മഴ കുറവാണ് ഇവിടെ. ചായടൊടിക്കെ കഴിഞ്ഞ അത് അവര് നാ ഒരു മണി അഞ്ച് മണിയ ഉള്ളില് അവര് എത്തും. അപ്പൊ അതിനുള്ളിൽ ചായോടിയും പരിപാടി ഒക്കെ കഴിക്കും.
ആഹ ആ വേറെ വിശേഷങ്ങള്
സെറ്റ് ചെയ്യുന്നു
ഞാനൊന്നും ചെയ്യണില്ല.
ഉം
കുട്ടിയെ നോക്കി വീട്ടിലിരിക്കന്
വീട്ടില് കൃഷി കാര്യങ്ങൾ എന്തെലും ഉണ്ടോ?
കൃഷിയൊന്നുവില്ല. നമ്മക്ക് വേണ്ട തൈകൾ മാത്രം നടാറുണ്ട് കിഴങ്ങ് അങ്ങനെ വെണ്ട ആ അതൊക്കെ കത്തിരിക്ക ആ മറ്റേക്ക കെഴങ്ങുണ്ട് പിന്നെ വെണ്ടക്ക തക്കാളി അങ്ങനെ മാങ്ങ മരം അതൊക്കെണ്ട്
ആ. ഇവിടെയും ചക്കയും മാങ്ങയൊക്കെണ്ട്. ഇപ്പൊ മാങ്ങയുടെ സീസൺ കഴിഞ്ഞ് ചക്ക ഇപ്പോഴും നിലവൽണ്ട് പിന്നെ ചക്കോണ്ട് ഒ കുറച്ച് ടൈമ പിന്നൊക്കെ ചക്ക വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിന്ന് ചക്ക വറവും ചക്ക കൂട്ടാനൊെ ആയിട്ട് അപ്പൊ മഴ നിന്ന് പെയ്തു തുടങ്ങിയപ്പോ ചക്കമാക്ക ഒക്കെ പിന്നെ കായ പണ്ിയെടുക്കാനൊക്കെ ഒരു ചടപ്പ് വന്ന് അ വേറെ എന്തെല്ലാം ഫ്രൂട്ട്സ്ല്ലാംണ് വീട്ടിലുള്ള
ഫ്രൂട്ട്സുകളൊന്നുംല്ല
ഉം ഇവിടെ ഇങ്ങനെ പപ്പായുണ്ട് റബുട്ടാനുണ്ട് ജാതിക്കുണ്ട് പിന്നെ അടക്കാപ്പഴം ആഹ
അ
പ പഴങ്ങള് പഠിപ്പിച്ച് കഴിക്കാറാണോ അതോ അതുകോണ്ടെങ്കലും വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ടാ
ആ ഉപ്പേരി വെക്കും പച്ചക്കും പിന്നെ അച്ചാറുണ്ടാക്കുംന്ന് പറയുന്നു
ആ്ഞാക്കക്കറുണ്ട് അച്ചാർ പ പുളിയൊക്കെ ഉപയോഗിച്ചിട്ടും അക്കായണ്ട് അച്ചാറണ്ടാക്ക വക്കാറുണ്ട് പെട്ടെന്നൊക്കെ നമുക്ക് ഒരു എച്ചാ ആറ് വേണംന്ന് തോന്നുകാണ് ഓ മക്കായിട്ട് പുിയൊക്കെ ഉയോഗിട്ട് തിച്ചൊെ പെ വിഭ ഉണ്ടാക്കി എടുക്കാറന്നെ കുക്കിങ്ങിനോട് എങ്ങനെ താല്പര്യ ആണോ
ആഹ കുക്കിംഗ് ഒക്കെ ചെയ്യും
ആ കൂടുതല് വെറൈറ്റീസ് ആയിട്ട് ഏതൊക്കെ ഫുഡകളാണ് ആണ് വേണ്ടാക്കിട്ടുള്ളേ
ബിരിയാണി വെക്കില്ല കറി ചിക്കൻ കറൊക്കെ വെക്കും
ആഹ
ഉം
അ പുൊറത്തുള്ള ഭക്ഷണങ്ങളൊക്കെ ക്ഷണ കാര് ഉണ്ടുംക്കാണ്ടാവും രണ്ട് മക്കളാ ആ
ഉം സ്കൂളി പോകവും ഉ ഉ രണ്ടാള് സ്കൂളിൽ പോണ കുട്ടികളാ
അ ആഹ രണ്ട് മക്കളാള്ളത് ഒരാൾ ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒരാൾ അഞ്ചാം ക്ലാസ്സിലാണ് പഠി ക്കുന്നത് രണ്ടാം രണ്ട് സ്കൂളാണ് രണ്ടാളും രണ്ട് ടൈമിലാണ് വരലും പോക്കോക്കെ അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തെന്നെയാണ് ഉച്ചക്കേഷം സ്കൂള്കളൊക്കെ വരുന്നത് പക്ഷെ അവര് ട്ടിലാണ് പോലും വെര്ലൊക്കെ
ഉം ഉം
അവിടെ എങ്ങനെ സ്കൂളൊക്കത്തന്നെല്ലേ
സ്കൂള് ആ കൊറച്ച് ദൂരെ ഒരു രണ്ട് കിലോമീറ്റർ
ആ ആ വാഹന സൗകര്യങ്ങളൊക്കെ വരുന്ന ജീനല്ലേ വീടൊക്കെ ന്ക്ക്ന്നേ
ആഹ ആഹ
ഉം
സ്കൂളിൽ പോകാനായിട്ടില്ലേ രണ്ടു വയസായിട്ടുള്ളൂ എന്റെ കുട്ടി
ആഹ
ഉ
ഇവിടെ അംഗലവാടിയൊക്കെ അടുത്ത്ണ്ട്
ആഹ അംഗനവാടിക്ക് പോവാനുള്ള പ്രായയിട്ട് കട്ടല്ലാലോ അല്ലെ ആ അപ്പൊ ഇങ്ങനെ ഫ്രീ ടൈമൊക്കെ എന്താ ചെയ്യാറ്
ഞാനാ
ആഹ
ചുമ്മ ഇരുന്നു പാട്ട് കേൾക്കും ടി വി കാണും
ആ ഇപ്പൊ നമ്മള് വീട്ടില് ടി വി ഉ ങ്കിൽ പോലും നമ്മളത് ഉപയോഗം കുറവാ കൂടുതലും അതാണെങ്കിൽ കോമഡി ആണെങ്കിൽ എന്താണെങ്കിൽ ഈലെന്നെയാണ് കൂടുതൽ യൂസ് ചെയ്യാറ്
ആഹ ടി വി അതുകൊണ്ട് താല്പര്യ ഇല്ല
ആഹ ഏ കൂ കൂടുതല എങ്ങനത്തെ പാട്ടിനോടാണോ അത് സിനിമ അല്ലെങ്കിൽ കോമഡീസ് എങ്ങനത്തെെയൊക്കെയോട് കൂടുതൽ താല്പര്യം ശരി
പാട്ടിങ്ങ
ഉ പാട്ടു പാടി സ്കൂളൊക്കെ പോകുന്ന സമയത്ത് പാട്ട് സ്റ്റേജ് പ്രോഗ്രാം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ
ഇല്ല ഇല്ല ഹ്
ഉം
പാട്ട് കേൾക്കണുന്നത് ഇഷ്ടമാണ് വീട്ടിലൊക്കെ പാടും ഓരേടോ പോയാ പാടില്ല മടിയായിട്ട്
ആഹ ഏതേലും ജോലി ചെയ്യാൻ ആഗ്രഹണ്ടോ പൊറത്തൊക്കെ പോയിട്ട് ചെയ്യാലേ സ്വന്തം വീട്ടിൽ മ എന്തേലും ജോലി ചെയ്യ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ട പണം കണ്ടെത്തുക അങ്ങനെ എന്തെങ്കലും ചിന്താഗതി അണ്ടാ
ഞാനിവിടെ മിഷ്യനുണ്ട് തൈക്കും
ആഹ എല്ലാതും അടിക്കാനറിയോ
എല്ലാതും പറഞ്ഞാൽ വെട്ടിയ ടിക്കാനറിയില്ല അങ്ങനെ പുതിയതൊക്കെ ഷേപ് ആക്കല് ഉ മേലഡി അടിക്കില്ല അങ്ങനെയുള്ളൊക്കെ ചെയ്യും ആ ഉം ഉ പഠിക്കാനൊന്നും പോയിട്ടില്ല ഉം ഉ ഉ
സ്വന്തായിട്ട് നമുക്ക് മെഷീൻ ഉണ്ടാകുമ്പോ ഇപ്പൊ സൗകര്യാണല്ലോ ഈ ഓൺലൈൻ വഴിയൊക്കെ പഠിച്ചെടുത്താൽ മതിയല്ലേ. പിന്നെ നമ്മുക്ക് വീട്ടിലിരുന്ന് ഒഴിവ് സമയം തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ടൊക്കെ വേണേ പഠിച്ച് എടുത്താ മതി. എനിക്ക് ഭയങ്കര താല്‌പര്യള്ള ഒരു കാര്യാണത്. പക്ഷെ എനിക്ക് വീട്ടില് മെഷീ . നിങ്ങൾ പറയണ പോലെ നമ്മള് ഷെയ് പ്പാക്കാനും കട്ട് ചെയ്തെടുക്കാനൊക്കെ അങ്ങനെക്കെ അറിയുള്ളൂ അല്ലാതെ ചുരിദാറൊക്കെ കട്ട് ചെയ്തടിക്കുന്ന അങ്ങനെ സിസ്റ്റം അറിയത്തില്ല. ഇഞ് മിഷീന് വാങ്ങീട്ട് ഓൺലൈനായി പഠിച്ചെടുക്കണം എന്നുള്ള ഒരിദുണ്ട്
എന്റെ ഇത്ത പഠിച്ചപ്പോ അങ്ങനെ രണ്ട് വർഷം പള്ളിയിലായിരുന്നു. ഇവിടെ പഠിക്കാൻ പോയി. ഇങ്ങനെ തയ്യല് പഠിപ്പിക്കേ. അപ്പൊ കിട്ടിയതാണ്. രണ്ട് വർഷം പോയപ്പം ഫ്രീ ആയി കിട്ടിയതാണ്.
തയ് ഇത്ര തയ്ച്ച് അങ്ങനെ വരുമാനം ഉണ്ടാക്കാറുണ്ടോ?
ഉം. ഞാനാ, ഓ! പെരുന്നാൾ സമയോക്കെ ആയാ അടിക്കാനൊക്കെ കിട്ടും.
ആ
വേറെ പൊറത്ത് പോയി ജോലി ചെയാണെന്ന് അങ്ങനെയൊക്കെയു ള്ളതുണ്ടോ?
ഓ ആ അങ്ങനത്തെ പ്രോബ്ലംസ് എനിക്കും വരാറുണ്ട്. വീട്ടിലിരുന്ന് ചെയ്യുന്ന
ചേച്ചിക്ക് എന്തൊക്കെയാ ഇഷ്ടം?
എനിയ്ക്കും ഇതുപോലെ തയ്യ ഇഷ്ടാണ്. കോഴികളെന്താ
ഇവിടെ പൂച്ചയും കീരികളൊക്കെ ഒണ്ടേ. അതൊക്കെ പിടിച്ചു കൊണ്ട് പോവും. പത്തിരുപത് കോഴിയൊക്കെ ഒണ്ടായിരുന്നു. അത് വളരുമ്പളേയ്ക്കും കീരിയും നായൊക്കെ വന്ന് പിടിച്ചു കൊണ്ടുപോയിട്ട്
ആ ചെറിയ കുഞ്ഞുങ്ങളെ സംരക്ഷ വലുതാമ്പത്തിന് ഇവര് വന്ന് പിടിച്ചു കൊണ്ടുപോകുല്ലേ. അപ്പൊ നമുക്കത് വളർത്താനുള്ള ഇന്ട്രെസ്റ്റ് ഇല്ലാണ്ടാവും.
ഉം ഉം അവിടെയുണ്ടാ?
ഇവിടിങ്ങനെ മൃഗങ്ങളൊന്നുമില്ല. പക്ഷെ, ഇങ്ങനെ ഉള്ള ജന്തുക്കളൊക്കെ ഉണ്ട്. കുറുക്കന്മാരും നായ്ക്കളും പിന്നെ പിന്നെ ഇവിടെ ഇങ്ങനെ കൂടുതൽ കൊരങ്ങമാരുടെ ശല്യമാണ് ഇപ്പൊ ഈ ച ചക്കിം മാങ്ങേടെ സീസൺ ആയതുകൊണ്ട് അവര് രണ്ടു നേരം കൂട്ടത്തോടെ എറങ്ങി വരും ഇവിടെ ഇങ്ങനെ ടൗണിന്ന് കുറച്ച് വിട്ടൊരു ഉള്ളിലേക്ക്
കാടും തൊടികളൊക്കെ ഉള്ള ഭാഗാണ്
ആ പാടണ്ട്, തോടുണ്ട്. ഇപ്പൊ രണ്ടു ദിവസം മുന്നെ രാത്രിയില് ശക്തമായ മഴ യ്തിട്ട് പാടോം തോടൊക്കെ ഒന്നായി റോഡൊക്കെ മൂടി, ഗതാഗതൊക്കെ തടസപ്പെ പിന്നെ കാലത്ത് പിന്നെ ലെവയില് വന്നപ്പത്തേന് വള്ളൊക്കെ വാർന്നു പോയി.
ഉം ഉം
ഇവിടെ കൊറച്ച് ഒരു മലയോരം പോലുള്ള ഒരു മേഖല. തെങ്ങ്, റബ്ബർ അങ്ങനൊക്കെയാണ് കൂടുതൽ കൃഷികള് അപ്പൊ ഈ കൊരങ്ങമ്മാരൊക്കെ അവിടങ്ങനെ തിങ്ങി താമസിക്കും. അവർ നമ്മളെ വീട്ടില് ചക്കയും മാങ്ങയൊക്കെ ഉണ്ടാവണ സമയത്ത് അവര് കൂട്ടത്തോടെ എറങ്ങി വരും. അവരെ ഭക്ഷണത്തിന് വേണ്ടിട്ട് അപ്പൊ നമ്മുക്ക് കൂടുതൽ പച്ചക്കറി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണ സമയത്താണെങ്കിലും അവരിത് വ അത് പറിച്ചുകൊണ്ടോവും. നമ്മള് നോക്കി
ഉം ഉം.
എനിക്കിങ്ങനെ ചെടികൾ ഉണ്ടാക്കാനും പച്ചക്കറി ഉണ്ടാക്കാനുമൊക്കെ ഭയങ്കര താല്പര്യാണ്. അപ്പൊ ഞാന് ചെറിയ രീതിയിലൊക്കെ വീട്ടിലിങ്ങനെ ചെയ്യും അപ്പൊ പിന്നെ മഴ ആയപ്പോ പുൊറത്തിറങ്ങാനെ മടി പിടിച്ചിട്ട് അതൊന്നും ഇപ്പ ചെയ്യാറില്ല
ഉ ഉ മഴക്കാലത്താണ് ചെടികൾ നടുക അപ്പളല്ലേ വളരെ
ആഹ അപ്പ ഞാന് ഇന്നലെ ഇതുപോലെ വെയിലായിരുന്നു പകല ക്കെ അപ്പൊ നമ്മള് ഇങ്ങനെ പന നീർണ്ടാക്കെ കമ്പ ആ എന്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ട ചീരാമൂ രിങ്ങ മത്തനില അങ്ങനെ ഇരക്കറികളോട് ഭയങ്കര ഇഷ്ടമാണ്
ഉം ഉം
തേങ്ങ അരച്ചക്കറികളോടൊന്നും അത്ര ഇഷ്ടമല്ല ആ എല്ലാവാരും അഞ്ചു മണിയോട കൂടി എല്ലാവരും പിന്നെ വൈകിട്ട് വന്നിട്ട് അവര് കൊറച്ച് സമയം കളിക്ക ക്ൻമ്പ പോകും ഇപ്പൊ വെള്ളൊക്കെ പാടത്തൊക്കെ കേയറിയ സമയയതുകൊണ്ട് അവര് ചൂണ്ടൊക്കെ ഇടാൻ പോകും ചൂണ്ടൊക്കെ ഇട്ടട്ട് ചിലപ്പം ചെയ അത്രയും മീങ്ങളൊക്കെ കൊണ്ടുവരും
ഉം ഉം ന നാളെ ലീവ്ല്ലേല്ലേ
ഉം നാളെല്ല ആകുമ്പോ പിന്നെ അവര് അധികം കൂടുതൽ സമയം പുറത്തുള്ളും ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടോ കൂടുതൽ കളി അപ്പൊ അവര് വെയിലൊന്നും ഇല്ലാന്ന ഇ ഇവിടെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പോയിട്ട് ഫുട്ബ ഫബോളും കാര്യങ്ങളൊക്കെ കളിക്കും അതല്ലെങ്കിൽ അവർ കൂട്ട കൂടി മറ്റ ഇതുപോലെ മീൻ പിടിക്കൻ ഇറങ്ങും അതൊക്കെ ഇങ് ചിലപ്പോ അവര് ആഹ ശരി ശരി
ആഹ ശരി മതി മതി മതി മതി